ഹലോ
അങ്ങനണ്ട് വിശേഷൊക്കെ
നല്ല വിശേഷം അവിടെയോ
നല്ല വിശേഷം ന്നുടെ വെയിലൊക്കെ രാവിലെ ഒരു മഴയും കഴിഞ്ഞിട്ടിരിക്കണയാ
ഏ രാവിലെ മഴ പെയ്തോ
ആ രാവിലെ മഴ ചാറിയായിരുന്നു
ഏ ഇവിടെന്ന് മഴ പെയ്തിയില്ല ഇവിടെ ഫുള് ഇവിടെ ഇപ്പ കുറച്ച് വെയിലായി നേരത്തെ ഒരു മൂടി കെട്ടിയ ഒരു അവസ്ഥേന്
ആ അടെ രാവിലെ മഴ കഴി ഇപ്പൊ നല്ല പണിയൊക്കെ കഴിഞ്ഞൊ
പണി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു
ഉം
അടുക്കളയിലാക്കിക്കൊണ്ടിരിക്കുന്നു ഞാനും ഇവിടെ നിങ്ങ അകംഅടിച്ചു വരാനുള്ളു
ഉം കുട്ടികളൊക്കെ ഉണ്ടാ
ഏ
കുട്ടികളൊക്കെ ഉണ്ടോ
എന്ത് ക്ലിയർ ആവുന്നില്ല
ബുക്കുകളൊക്കെ ഉണ്ടോന്ന് ചോയ്ച്ചതാ അതോ പഠിക്കാൻ പോയോ
ഏ മക്കളൊക്കെ ഉണ്ടോന്നോ
ആ അതന്നെ ആ
ഏ എനിക്ക് മക്കളൊന്നുംല്ല്യ എൻ്റെ അനിയത്തിമാരാണ് ഞ ഞാൻ മേരീടല്ല
അതെയോ ഓ സോറീട്ട
ആ നിങ്ങൾ പറയുന്നത് റെയ് ജിഷുവിന്റെ കാരണാ തോന്ന്ണ്ട് ക്ലിയർ ആവുന്നില്ല അതുകൊണ്ടാ
അതെയാ ആ പഠിക്കുവാണോ
ആഹ് പ്ലസ് ടു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഡിഗ്രിക്ക്
ആഹ് ഡിഗ്രിക്ക് പിന്നെ ഡിഗ്രിക്കാണ് പോണ അതോ വേറെ കോഴ്സ് ഡിഗ്രിക്കണ പോണേ വേറെ കോഴ്സ് നോക്കുന്നുണ്ടോ വേല്ലേ
ഉണ്ട് ഒപ്പ ഒരു പി എസി ഉം കൂടെ നോക്കിയാല് ആഹ്
ഉം അതെ അഹ്
നിങക്ക് ജോലി ഇന്
ഇല്ല ഇല്ല എന്റെ മോളും പിന്നെ പ്ലസ് ടു കഴിഞ്ഞിരി അനസ്തേഷ്യക്ക് പടിക്കാൻ പോണു പി എസ് സി കോച്ചിങ് അനസ്തേഷ്യ
ആ ഇപ്പൊ ചെറിയൊരു കട്ടക്കട്ട ഒരു ഇതുണ്ട്
ഞാൻ റെയിഞ്ച് ഉള്ളിടത്ത് ആണല്ലോ ഇരിക്കണേ വൈഫൈയുടെ എടുത്തന്നെ ഇരിക്കണേ
ഏഹ് ഇന്നാ ഇവടെയാണാവോ ഇപ്പൊ കൊഴപ്പൊന്നുമല്ലല്ലോ
എനിക്ക് ക് ക്ലിയർയായിട്ട് കേക്കാം കൊഴപ്പല്ല
ആഹ് പിന്നെ എന്തൊക്കെയാ ഉച്ചക്ക് ഉച്ചക്ക് എന്താ കൂട്ടാന്
ഉച്ചക്ക്. മീൻകറിയും മീൻപൊരിച്ചതും ചക്കക്കുരു മെഴുക്കുപുരട്ടി ഇന്നലെ ചക്ക ഇട്ടായിരുന്നേ അപ്പം അതിന്റെ കുരു പൊ പൊരിക്കൂല ഞൻ ഇവിടെന്ന് പൊരിക്ക പൊരിക്കൂല ഞാൻ ഇവിടെ എന്ന് വെച്ചാൽ ഒത്തിരി എണ്ണ കൊളസ്ട്രോൾ ഒക്കെ ഉണ്ടാവൂലെ അതുകൊണ്ട് ആഹ് പൊരി പൊരിക്കല് കുറന്നാല കൊറെ ചക്കന് ഇങ്ങനെ പൊരിച്ചായിരുന്നു പിള്ളേർക്കെല്ലാം കൊടുക്കാൻ വേണ്ടി തോരൻ വെച്ചേക്കാണോ ചക്കെ നമ്മള് അപ്പം ഉണ്ടാക്കും പൊരിക്കും അല്ലാതെ പുഴുങ്ങും
ചക്കോണ്ട് അപ്പൊക്കെ ഉണ്ടാക്കോ
ചക്ക പഴം കൊണ്ട് ഇടനില അപ്പം ഇണ്ടാക്കും അതാ ഇടലി എ ലക്കാത്ത് ഉണ്ടാ -
ആഹ് ഇവിടെ ഉണ്ടാക്കാറില്ല ഞങ്ങള് പൊ- വക്കലും പിന്നെ കൂട്ടാൻ വെക്കലൊക്കെ ചെയ്യാറുള്ളൂ
ഇപ്പൊ പഴം എന്നായിരിക്കും നിങ്ങള്
ഏയ്
ചക്ക ചക്കയുടെ പഴം എന്നാ ചെയ്യും
അതെന്നെ പൊരിക്കും കൂട്ടാൻ വയ്ക്കും ഏ
ആഹം
ചക്കപ്പഴോ അത് വേറെ ഫ്രൂട്ടല്ലേ
ഫൂട്ട് അത് ചക്ക ഇരുന്ന് പഴ- ആഹ് അട ഉണ്ടാക്കൂല
ഏ ഏ അവിടെ അട ഉണ്ടാക്കലുണ്ടോ
ആഹ് അട ഉണ്ടാക്കും അതിനെ വേവിച്ച് നമ്മള് മിക്സില് ഒന്ന് കറക്കിെടുത്തിട്ട്
ആഹ്
പൊടി പൊടിയൊക്കെ ചേർത്ത് തേങ്ങൊക്കെ ചേർണ്ടിക്കൊട്ട് തേങ്ങ കൊത്തി വിട്ട് നെയ്യ് നെയ്യിയില് തേങ്ങ ഇങ്ങനെ കിട്ട് അത് പിന്നെ എന്നിട്ട് കുമ്പിളപ്പം ഉണ്ടാക്കൂലേ കുമ്പിള് കുത്തി അതിലേക്ക് ഒരു ച്ച് ആവി വെച്ച്ആവി ആവിക്ക്‌ അവടെ ചെയ്യാറില്ല
ഓ ഏ ഹേ ഹേ യു യുട്യൂബിലൊക്കെ കാണാം. അങ്ങനെ ഓരോ റെസിപ്പികൾ പക്ഷെ
ഉം. നല്ല ടേസ്റ്റ് അതിന്. ഒന്ന് ഞങ്ങള് പിന്നെ ചിലപ്പോ ഇല കിട്ടിയില്ലെങ്കിൽ ഞങ്ങ എന്ന ച്ച പ്ലേറ്റ് കട്ട് ചെയ്ത് തിന്നും.
ആഹ് ആഹ് ആഹ് അത്പോണ ചൂടാറിട്ടോ.
ആ ചൂടാറുമ്പം അങ്ങെ കട്ട് ചെയ്ത് ക അപ്പൊ നല്ലരു
ആഹ് ചക്കോണ്ട് പലതും ഉണ്ടാക്കാലേ?
ആ ഒത്തിരി ഉണ്ടാക്കാം. പായസം ഒക്കെ ഇപ്പൊ ഉണ്ടാക്കാൻ ആൾക്കാര് പറയണില്ലേ?
ഏഹ് പായസൊക്കെല്ലേ? ഏഹ് ഒക്കെ ഉണ്ടാക്കം
അനിയത്തി കുട്ടികളൊക്കെ എന്നാ ചെയ്യാ പഠിക്കുവാണോ?
ആ ഇവിടെ എന്റെ വലിയ അനിയത്തി പത്തിലാണ് പിന്നെ ചെറിയ അനിയത്തി- എൽ കെ ജിയിലാണ്. എന്റെ അനിയന് നാലിലും ആണ്.
അതെയല്ലേ?
അവിടെയോ?
നാലു പേരുടെ കുടുമ്പം. ഇവിടെ എനിക്ക് രണ്ടു പേരാ ഉള്ളത്. രണ്ടു പേരാ എനിക്കിവിടെ ഉള്ളത് മൂത്തത് പ്ലസ് ടുവും ഏ കഴിഞ്ഞു. രണ്ടാമത്തത് ന നാല നാലാം ക്ലാസ്സിലേക്ക്.
മ് പ്ലസ് ടു കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് മാർക്കൊക്കെ?
എൺമ്പത് ശതമാനം.
ആഹ് ഓളെതേനു?
ഉം സയൻസ് ആയിരുന്നു.
ഏഹ് സയൻസ് ല്ലേ? അങ്ങനെ ഇരുന്ന് അ അവളിപ്പോ വീട്ടിലുണ്ടോ?
ലുണ്ട് വീട്ടിലുണ്ട് ഞാ ഓഗസ്റ്റ് ലേ ക്ലാസ് തൊടങ്ങൂളൂന്ന് പറയുന്ന കേട്ടെ അപ്പം ഇനി എന്നാ ഓഗസ്റ്റിലാ തൊടങ്ങുന്നേന്ന് ഓഗസ്റ്റില്. അപ്പം ആഹ് ഇനി ഡ്രൈവിംഗ് എന്നാ പഠിക്കാൻ വിടാന്നൊക്കെ ഓർത്തിങ്ങനെ ഇരിക്കണു.
ആഹ് ഞാന് ഒഴിവില് ഡ്രൈവിംഗ് പഠിച്ചായിരുന്നു.
ഉം ഇനി പതിനെട്ടാവട്ടേന്ന് പറഞ്ഞ് ഇരിക്കുവായിരുന്നു പതിനെട്ടായതല്ലേ ഉള്ളൂ.
ആഹ് ഞാൻ പതിനെട്ടാവണേന് മുമ്പ് പഠിച്ചാൻ പോയി. എന്നിട്ട് പിന്നെ അടു
കാറ് കാറ് ഓടിക്കാൻ കാറ് ഓടിക്കാൻ പഠിക്കാൻ വിടാന്നോർത്ത് ആക്ടിവ ഒക്കെ ഓടിക്കാനറിയാം. അപേക്ഷ വെക്കാനൊക്കെ ആഹ് ക്കെ ഒള്ള തീരുമാനത്തി നിക്കുന്നു വീട്ടി പണിയൊക്കെ ചെയ്യുവോ
ആഹ് കൊഴപ്പല്ല
മോളാണെങ്കി ഇപ്പഏറ്റ് വന്ന
അടിച്ച് വാരി തൊടക്കും പിന്നെ തിരുമ്പും
ആഹ് ഇത് ഞാൻ അലക്കി കൊടുക്കണം ഞാൻ പെരതൂക്കണം ആഹ് ഇവിടെ ഒരു അങ്ങനെ പണി ചെയ്യേല്ല അവള് അവള് ഇപ്പ ഏറ്റു വന്നതേ ഉള്ളൂ ഭക്ഷണം കഴിക്കുന്നതേ ഉള്ളൂ ഏറ്റു വന്നിട്ട് പിന്നെ ഓർ ഇപ്പ ഈ വീട്ടിലല്ലേ നടക്കോള്ളൂ പിന്നെ വല്ലോട്ത്തും പോയാ കെടക്കാ പറ്റൂലല്ലൊ അവക്ക് ആഹ് അപ്പൊ എന്താ കെടന്നോട്ടേന്ന് വെച്ചു അലക്ക്യൊക്കെ ഞാൻ തന്നെ കൊടുക്ക്ണേ എല്ലാം ചെയ്ത് കൊട്ത്തേ
ഏഹ് ആഹ് ഇവടെ ഞാൻ ചെലപ്പൊ അലക്കും ചെലപ്പൊ ഉമ്മ അലക്കും
നമ്മക്ക്ങ്ങനെ വയ്യാതാവുമ്പം എല്ലാം ചെയ്തോളുവല്ലോ ഓഹ് നല്ലെ അങ്ങനെ നമ്മളെ നോയിക്കോളല്ലോന്ന്ള്ളൊര് ചിന്തേല് അത് പ്രതീക്ഷ
ഉം
ഇപ്പത്തെ കുട്ടികളൊക്കെ എന്നാ ഇപ്പഴത്തെ ആൾക്കാരൊക്കെ ആഹ് നല്ലരീതി ചെയ്യും അടുക്കളെ യൂട്യൂബൊക്കെ നോക്കി ചെയ്യുവല്ലോ ഒരോരൊ കാര്യങ്ങള് അങ്ങനെ ഇണ്ടാക്കാ കേറ്മ്പോ നല്ല ഇതായിട്ട് ചെയ്യും ഇപ്പ ഞാനാണേലു എന്റെ വീട്ട്ന്ന് പഠിച്ചിട്ട് വന്നേന്നല്ലല്ലോ ഒന്നും അന്നത്തെ കാലത്ത് മുറ്റം തൂക്കാനും അറിയാം അലക്കാനും അറിയാ വേറെ ഒന്നും അറിയാ പാടില്ലല്ലോ എല്ലാം ഇപ്പത്തെ ചെയ്യുവല്ലോ അതുപോലെ ചെയ്തോളുംന്നുള്ളൊരു പ്രതീക്ഷ
പിന്നെ അമ്മള് ആഹ് എന്ക്ക് ക്ക് പിന്നെ വെറൈറ്റി വെറൈറ്റി ഇണ്ടാക്കാനാ ഇഷ്ടം ചോറ് കറി അഹ് ഒന്നും ഇണ്ടാക്കാ ഇന്ക്ക് ഇഷ്ടല്ല
പിള്ളേർക്ക്പ്പം അതെല്ലല്ലോ ഇഷ്ടം കുഴിമന്തിയും ഉം ബി ബിരിയാണി അങ്ങൻത്തക്കെല്ലേ കൂടുതല് ഇഷ്ടം ഞങ്ങക്കൊക്കെ അങ്ങനെയല്ലല്ലോ ഞങ്ങളെ കാലഘട്ടത്തി അ ന്നാ ഇള്ള പാട്കൊണ്ട് അന്ന് അമ്മളെ ഉള്ളേനെക്കെ കഴിക്കുവാരുന്നു ഇപ്പൊ നമ്മള് ചോറും കറിയൊക്കെ കഴിക്ക്ണു നിങ്ങക്ക് പോവും തോറും നമ്മ ക്ക് ഇത്പോലെ വെറൈറ്റി വെറൈറ്റിയിലേക്കല്ലേ നമ്മള് നീങ്ങോള്ളു
ഉം ഇനി എന്തൊക്കെയാ വരാൻ കെടക്കണോ
ഉം ല സർക്കാ ദഞാണ് എന്നാൽ വലിയവർ അത്രയും അങ്ങനെ തിന്നുല്ലല്ലോ കുട്ടികൾക്ക- അത് മതി അതുണ്ടെങ്കിൽ ഇഷ്ട വേറെൊന്നും വേറെ ഫുഡേ വേണ്ട അന്ന് ദിവസ അത് ഉണ്ടെങ്കിൽ എന്നന്ന് നൂഡിൽസ് അത് കൊണ്ടടൊക്കയല്ലേ നിങ്ങക്കൊക്കെ ഇഷ്ടം പിന്നെ അപ്പൊ പിന്നെ അനിയത്തിമാരൊക്ക പഠിക്കാൻ പോയോ എല്ലാരും അൻ സ്കൂളിൽ പോയി രാവിലെ തന്നെ പോയി ആ ഒൻപണിയായപ്പം മോൻ സ്കൂളിൽ പോയി നീ ന കൃത്യം നാലുണിയാകുമ്പം വരും
ഏ ബസ്സിലോ
ആ സ്കൂൾ സ്കൂൾ വണ്ടിയുണ്ട് അല്ലെങ്കിൽ ഒത്തിരി ദൂരം ഉണ്ട് നമുക്ക് കൊണ്ടു പോകാനൊക്കെ ഇൊ ക്കെ അടുത്തണ്ട് ഇപ്പം പഠിക്കണ സ്കൂൾ ഒത്തിരി ദൂരെല അപ്പം സ്കൂൾ ബസി തന്നെ വിടാന്ന് അടു അടുത്ത അങ്ങനെ അത്ര സ്കൂള് പഠിച്ചച്ച് ചേർക്കും നല്ല സ്കൂള് ചേർക്കണല്ലോ നമ്മള് അത്യാവശ്യം സ്റ്റാൻഡേർഡ് സ്കൂൾ എന്ന് വച്ചാ ഈ ചെറു പ്രായ ആവുമ്പോൾ നമ്മള് പിള്ളേരെ കൂടെ നോക്കളൂ അലമ്പിലേക്ക് പോകാതൊക്കെ. അത്യാവശ്യം പഠിക്കാനുള്ള കഴിവൊക്കെ ഉണ്ടാക്കിടുക്കണം. അതുകൊണ്ട് അങ്ങനെദൂരാലും ചേർത്തു.
ഉ എന്നാ ശരിയാാ വിളിക്കാട്ടോ.
ആയിക്കട്ടെ ആയിക്കട്ട